ഹലോ
ഹലോ
ആ കേക്കാവോ കേക്കാവോ ഹലോ
ആ കേക്കാം കേക്ക
കേക്കുന്നോ
ഹലോ കേക്കാം കേക്കാം കേക്കാവോ ആ കേക്
എന്തൊക്കെയുണ്ട് വിശേഷം?
ആ ഇവിടെ സുഖായിട്ടിരിക്ക്ന്ന് ഞ പ്പോം ഉച്ചക്കിനി കഴിക്കാനുള്ള ഇതായി പിന്നെ ഇപ്പം ഈ ഓരോട്ടീടെ പരിപാടി ഉണ്ട് പൊറോട്ടിയുടെ പരിപാടിയുണ്ട് അപ്പൊ അതിന് കേറി
ആന്നോ ആഹ് ആഹ് ചോറൊക്കെ ഉണ്ടോണ്ടാണൊ
അല്ലല്ല ചോറ് കഴിച്ചില്ല ചോറ് കഴി ഴിക്കാതാ നിക്കുന്നെ സാധാരണ ആഹ് കഴിച്ച് കഴിഞ്ഞാ പിന്നെ ക്ഷീണവാ ചെയ്യാന്
ആ ആ
സമയം എടുക്കും അഞ്ഞൂറ് ഇല്ല കയറിയതേ ഉള്ളു ഇപ്പ വൈകിട്ടാ കൊടുക്കാ അഞ്ഞൂറ് റുണ്ട് അത്രേം ഓഡറു
ആഹ്
അപ്പം അത് വയി കിട്ട് കൊടുക്കണം അയ്‌നിനി പ്പം കിണ്ടല് പിന്നെ ത്തണം പരത്താനെ രണ്ടു പേര് വേണം മിഷേനകത്ത മിഷേനകത്ത് മാവൊക്കെ ഇട്ട് പിന്നെ പര ത്തി വരണം. അത് പറക്കി വെക്കും. മെഷീനകത്ത് പരത്തി വരും പിന്നെ അത് നൂറ്, നൂറ്റമ്പത് വെച്ച് ഒരുപാട് ഉണ്ടെങ്കി പെരുന്നാളിന്റെ ഒക്കെ ഒരുപാട് ഓർഡർ വരും അപ്പം ഏഴായിരം ഓർഡറ് ഒക്കെ വരുമ്പം ഇല്ല ഇല്ല ഇന്നില്ല. പെരുന്നാളിന്റെ അന്ന് ഒത്തിരി ഓ ണ്ടായിരുന്നു ആ രണ്ടു ദൂസ തെ ഓർഡർ ഉള്ളോണ്ട് ര പേരെ വിളിക്കും. പിന്നെ ആഹ് അവര് അവര് സഹായിക്കും. ആ കൂടും കൂടും കൊയ് പിന്നെ മഴയായൊണ്ട് സംശയം ഈ കരണ്ടൊക്കെ പോവല്ലോ അതൊണ്ട് എന്തായാലും പൊ ആഹ് ഗ്യാസൊക്കെ പിന്നെ എടുത്ത് ഗ്യാസില്ലേ വല്യ ചിന്ട്രാ നീലേ അതെട് രണ്ടെണ്ണം പിന്നെ ചെറുതും ഉണ്ടായിരുന്നു പിന്നെ കൊഴപ്പല്ല രണ്ടൊന്നും പോയില്ല പിന്നെ പിന്നെ രാ ത്രി മൊത്തം നിക്ക്യണം. രാവിലോട്ട് രാത്രി വരെ ഒറങ്ങിയില്ല ആരും ഹ് ഹ്
ഉ ആ ഇനിയിപ്പം ഇനി ഇനി എന്തോ ഇനി എന്നാ ഇത്പോലെ വരുന്ന എന്തേ ന്തേലു വിശേഷ
ഇനി ആ ഇനി ഇല്ലല്ല ഇനി ഈ കല്ല്യാണ വരും കല്ല്യാണത്തിന്റെ ഒക്കെ വർക്ക് വരും വാസ്‌ഫോലി ആ കല്യാണത്തി വാസ്തോലി ക്കെ വൈകിട്ടത്തേക്കൊക്കെ ഒറോട്ടേ
ആ ആ
അങ്ങനെ ക്കെടുക്കും പിന്നെ എന്ത ല്ലനൊയമ്പ് നാ നോയംമ്പി നാ കൂടുതലും കിട്ട്ന്നത് ഓർഡർ കിട്ട്ന്നത് എല്ലാ നോയമ്പിനും ആ മാസ ഇത്ത നല്ല ഓഡകളാണ് മ്മ് അതാ സീസൺ ഇൻ ഒ റോട്ടിയി മ്മ് ആന്ന് ഹ് ഹ്
ഹ്‌ ഹ് ഹ് നമ്മുടെ ഇപ്രാവശ്യം ഒറെ ഉണ്ടാക്കുവായിരുന്നു കടയിന്ന് മേടിച്ചില്ല
ആന്നോ അ ആ ഹ് ഹ് ഇവടെ ചൂട് ന്നത് കൊണ്ട് കൈ വച്ച് ചൂട് ന്നത് കൊണ്ട് ഒത്തിരി പേര് മേടിക്കും മറ്റേ മിഷേനാത് ആരുവങ്ങനെ മേടിക്കത്തില്ല എല്ലാ ഒന്നും ചുട്ട് വരുത്തില്ല
ഉം അതെ എടക്കൊക്കെ പച്ചപോലൊക്കെ ഇരിക്കും തന്നെയല്ല മറ്റേ പോലെ നല്ല പൊള്ളി ചൂട് തീക്കാക്കാ വത് ക്കുന്ന പോല പൊള്ളിയൊന്നും വരത്തി
ആഹ് ഇല്ല അതുകൊണ്ട് ഒരു ഇവിടെ അങ്ങനെ മേടിക്കാനായിട്ടാളുകള് വരും പ്പ ഇങ്ങനെ റ്റേ നല്ല ഒറോട്ടി ആയോണ്ട് ഇച്ചിക്ക ട്ടിയൊണ്ട് ച്ചിരി കട്ടിക്കെടുക്കും ഉം ഹ്
അപ്പ നീ ജോലിക്ക് നിക്ക്യാൻ വരുന്നോർക്കൊക്കെത്തറുവ കൊടുക്കും
അവർക്ക് ആയിരം കൊടുക്കും ചുടുന്നോർക്ക് ആയിരം ആ ചുടുന്നൊരു ചേച്ചിയുണ്ട് ആയിരം ആയിര ത്തിരുനൂറൊക്കെ കൊടുക്കും രാത്രി മൊത്തം നിക്കുന്നെ ഉം ഉം ഇത് പിന്നെ കൊച്ചാപ്പ ഉണ്ട് കൊച്ചാപ്പാക്കും പൈസ കൊടുക്കും എണ്ണൂറ് ആയിരം രൂപായൊക്കെ കൊടു അങ്ങനെ പിന്നെ എന്ത് ഇനി വൈകിട്ട് പരിവാടി
പ്പഞ്ചുടുന്ന ഒരു പരുവാ ഒരു അതൊണ്ടായിരുന്ന് അപ്പം ഉം ഒത്തിരി ഇങ്ങനെ പാത്രങ്ങള് വെച്ച് അപ്പം ചുട്ട് ചുട്ട് ചുട്ട് കല്ല്യാണ് അവര് പിന്നെ ഇപ്പം നിർ ത്തി അവര് ഗൾഫിപ്പോയി ആ നല്ല രസ് രസാ അത് ചുടുന്നെ കാണാൻ അങ്ങനെ ഒരേ മൂന്നാല് വ രീലിങ്ങനെ കൊറേ പാത്രം വെച്ചിട്ട് ഇങ്ങനെ ഒരറ്റത്തുന്ന് ചുട്ടി ഇട്ട് ഒഴിച്ചൊഴിച്ച് പോവും എന്നിട്ട് അങ്ങനെ മുറ്റത്ത് ഒഴിച്ച് തീരുമ്പോഴത്തേക്ക് ഇവിടെ എന്താ ബെന്ത് കഴി അപ്പോഴത്തേക്ക് പെറുക്കി പെറുക്കി പിന്നെ അടുത്തടുത്ത് വിച്ചഴിച്ചോ വല്ല്യ ഗ്രൈൻഡർ ഉണ്ട് ആ വീട്ടിൽ ആ മേടിക്കും പണ്ട് ഒരു മൂന്ന് മണിക്കൊക്കെ പണ്ട് ഉണ്ടാക്കുമായിരുന്നു അപ്പൊ അന്നൊക്കെ നൊയമ്പിന്റെ സമയത്ത് ത്തക്ക ഇടയത്താഴത്തിന് ഈ മൂന്ന് മണി സമയത്ത് അവരുണ്ടാ ക്കുവാണെങ്കിൽ അന്നേരം പോയി ചൂടോടെ പക്ഷെ തണുത്ത് കഴിയുമ്പോ അതങ്ങ് കട്ടിയാവും
ആഹ് ആഹ് ചൂടോടെ കഴിക്കാൻ നല്ല രുചിയാ
ഒരു വൈകിടത്തേക്ക ഒന്ന് ഉപയോഗിക്കാൻ കൊള്ളാം
ഉം ഉം ഉം
അന്നരം അന്നേരം ഒക്കെ ഉപയോക്കുന്നതിന് കുഴപ്പമില്ല രണ്ട് മൂന്ന് മണിക്കൂറത്തേക്കൊക്കെ നന്നായിട്ടിരിക്കും
രാവിലെ എല്ലാവർക്കും മടിയല്ലേ ഉം രാവിലെ എല്ലാർക്കും വെക്കാൻ മടി ആയോണ്ട് മേടിക്കും അതെ അടുത്തുള്ള അടുത്തുള്ളപ്പളേ മേടിക്കും ആഹ് ആഹ് ന്നെ ഇവിടെ ഒത്തിരിയും വിഷയ ആഹ് ഇവിടനിപ്പം ഇടിയപ്പ ത്തിന്റെയൊക്കെ അച്ചു നോക്കിയായിരുന്നു കടയിൽ പോയപ്പോ പുതിയ ഇടിയപ്പത്തിന്റെ അച്ചൊക്കെ ഉണ്ട് ഒരുപാട് പുതിയ മോഡൽ അച്ചുകളും ബൊറോട്ടാടെ അച്ഛും അങ്ങനെ ഒരുപാടുണ്ട് ഇ തുടങ്ങിയ നല്ലതായിരുന്നു ഹാ ഹാ ഹ ബൊറോട്ട പിന്നെ ഇടിയപ്പം അങ്ങനെ ആഹ് ചപ്പാത്തിയുടെ അങ്ങനെ ഓരോന്ന് ഇങ്ങനെ വന്നു വീഴുന്നേ. ഒക്കെ പല മോഡലും മിഷീനൊക്കെ ഉണ്ട്. അതൊക്കെ എടു ത്തിട്ടാല് അല്ല ബി ബിസിനസാവും കടകളിലൊക്കെ കൊടുക്കണം. ഉം ഉം എന്റെ കൂട്ടത്തിൽ തന്നെ എല്ലാം. വെക്കാൻ പറ്റ
വെക്കാം ഉം അതെ.
കടയിലൊക്കെ ഒത്തിരി പൈസയില്ല മറ്റേ ഒരു ഇടിയപ്പത്തിന് എന്ന പന്ത്ര
അപ്പം വിലകൂട്ടി എല്ലാത്തിനും.
എല്ലാത്തിനും വിലയാ. ഗ്യാസ് ഇല്ലാത്തൊണ്ട എല്ലാത്തിന്നും വിലയാ ഉം ആണ് ആണ് ഉം.
ചെറുതിന് പന്ത്രണ്ടും ഒക്കെ ആക്കി.
ഉം ആണ്
ഉം ഗ്യാസും കൂടെ ഇല്ലാത്തപ്പോഴത്തേക്കിനി ഗ്യാസ് വന്നാലും ഈ കൂട്ടിയത് കൊറയത്തില്ലല്ലേ.
ആഹ് ഇല്ല ഇല്ല ഗ്യാസി ഇനി വന്നാലും കൊറയത്തില്ല. ഇല്ല ആഹ് പിന്നെ ഉം ബു ബുദ്ധിമുട്ടാ ഇവിടെപ്പോ ഒത്തിരി തോന്നെ വേ ല്ലോ ഇവിടെ പണ്ടല്ല ഇതക്കുമ്പോ കിട്ടുവായിരുന്നു തോനെ കിട്ടുയിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ കിട്ടാനില്ല
ആഹ്
പിന്നെന്ന പിന്നെ ഇപ്പ വാർത്തയിലൊക്കെ ഭയങ്കര വേറൊന്നുമില്ല. കൊച്ചിനെ കൊന്ന കാര്യം അറിഞ്ഞായിരുന്നോ
ഇല്ല എന്തവാ ഒരു അത് വേറെ അഖിലേന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ കൊച്ചിനെയാണൊ ആ അത് ഞാൻ ഇന്ന് വായിച്ചായിരുന്നു രണ്ടാണ് ആ രണ്ടാന അച്ഛനൊന്നുവല്ല അാ അയാള് ചുമ്മാ അവരുടെ കൂടെത്താമസിക്ക്ന്ന-
ആന്നൊ ആഹ്
കല്യാണം ഒന്നും കഴിച്ചിട്ടൊന്നുവില്ല. ചുമ്മാ അയാളാ പൊന്നെ ഉം അയാളെന്തൊക്കൊയൊ ഉപദ്രവിച്ചാ? കൊച്ചിനെ
ഉം ആന്ന് പണ്ട് തൊട്ടേ ഉപദ്രവം ഒണ്ടാര്ന്നന്ന്.
ആളുകൾക്കെല്ലാം അവസാനം ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ
ഉം മാന്ന്
ഇങ്ങനാ ആ അനാവശ്യമായ ആൾ ആൾക്കാരുടെ കൂടെയൊക്കെ കേറി താമസിക്കുന്നതും അങ്ങനെയൊക്കെ ഒള്ള ആൾക്കാരെല്ലാം അവര് അവരുടെ ലക്ഷ്യം ഒന്നും അ അത്ര നല്ലതൊന്നും അല്ല എല്ലാ ഇങ്ങനത്തെ എല്ലാ കേസുക ട്ടുകളും അവസാനം ഇതുപോലെ എന്തെ ഇതിലൊരു കൊലപാതകത്തില് അവസാനിക്കത്തൊള്ളു അവർക്കൊന്നും ഈ പിള്ളോരോട് ന്നും സ്നേഹം തോന്ന ല്ലല്ലോ സ്വന്തം മാതാപിതാക്കള് പോലൊരു സ്നേഹം
ഉം ക്ഷേ അമ്മയ്ക്കും കൂട്ട് ഇന്നെന്നാ പറയുന്നത് അമ്മയും കൂട്ട് കൂട്ട് നിന്ന്
ര്ന്നെന്നും പറയാൻ അമ്മ അന്നി- ട്ടവിടെ ഇല്ലാര്ന്നെന്ന് പറയും പക്ഷെ ആ കൊച്ചിനെ ഇന്നും ഇന്നലേം ഉപദ്രവിക്കാൻ തുടങ്ങിയതല്ല ആഹ്‌ നേരത്തെ ആ കൊച്ചിനെ കഷ്ടം ഈ പൊടികൊച്ചി കൊച്ചിനെക്കെ എങ്ങനെയ ഉപദ്ര-
ഉം ആന്നാന്ന് അതു ഒന്ന- ര വയസ്സ് രണ്ട് വയസ്സ് പോലും ഒന്നര വയസ്സ്
വെച്ചേക്ക്
ഉം അത് നേരത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരാള് ഇങ്ങനെ വീഡിയോ എടുത്തൊണ്ടിരിക്കുവായിരുന്നെ ഈ സ്ട്രീറ്റിലൊക്കെ വീഡിയോ ഒക്കെ എടുക്ക ത്തില്ലെ ഓഫറൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു വീഡിയോക്കാ ഈ പെണ്ണുപോയി കൊച്ചിനെ കൊച്ചിനെ കാണിക്കുന്നുണ്ട് ആ കൊച്ചിനെ. രണ്ട് കൈയും പ്ലാസ്റ്റർ ഇട്ട് വെച്ചേക്കുന്നു. അന്നേരം പറയുന്നു സൈക്കിളീന്ന് വീണേ ആണെന്ന് പക്ഷെ സൈ സൈക്കിളിന്നൊന്നും വീണെത് ആയിരിക്കത്തില്ല ആ തല്ലിയതായിരിക്കും ഇല്ല പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അന്ന് ആ.
ന്നും കയ്യൊന്നൊടി തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാ. പിള്ളേരുടെ സൈ കയ്യൊക്കെ ഒടിയണം ഇതുവരെ നമ്മള്. അങ്ങനെ കൊച്ചു പൊടിപ്പിള്ളാര് സൈക്കിളേനൊന്നും വീണൊന്നും. ഓടിയത്തൊന്നൂല്ല അത്രയ്ക്കുള്ള പൊക്ക ഒക്കെ അല്ലേ ഉള്ളൂ ഈ സൈക്കിളിനൊക്കെ ആ അല്ല ഈ സൈക്കിളിനും ആ. ചെറിയ സൈക്കിൾ അല്ലേ അ അതിയൊന്നു വീണെന്നും പറഞ്ഞൊന്നും പിള്ളേരുടെ. കയ്യൊന്ന് ന്നും അങ്ങനെ രണ്ട് കൈ കൂടെ ഒന്നും ഒടിയ
ഉം ഇല്ല ഇപ്പൊ രണ്ട് കൈയും പ്ലാസ്റ്ററാ ഉം ആണ് പിന്നെ സിഗററ്റ് വെ ച്ച് പൊള്ളി ക്കുന്ന ഇങ്ങനെ. ഒത്തിരിയും പാടുകള്.
ഉണ്ട് മുറിവൊണങ്ങിയ പാടുകളും കഷ് ടം അതിനെ അവർക്ക് വേണ്ടെങ്കില് ആർക്കെങ്കിലും അങ്ങ് കൊടുത്തേക്കണം നല്ല വൃദ്ധ അമ്മ മറ്റേ തൊട്ടില പോലുള്ള സ്ഥാപനങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ച് ച്ചിട്ടങ്ങ് പോയേ ക്കണം വെറുതെ അതിനെ ഉപദ്രവി ച്ച് ഒരു ജീവ മനുഷ്യ
ഉം ആണ് ആണ് ഉ അതൊരു കുഞ്ഞിന് കരയാനല്ലേ അറിയത്തൊള്ളൂ അതൊരു കുഞ്ഞല്ലേ കുഞ്ഞിന് കരയാനല്ലാതെ പറയാൻ പോലും ആഹ വൈ
ഓ ഇങ്ങനെയുള്ള പിള്ളേരെ ഏറ്റെടുക്കാനെ ചെയ്യാ ആഹ ഈ അമ്മതൊട്ടിൽ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ക്കെ പ്രവർത്തിക്കുന്നു അവിടെ കൊണ്ടു കൊടുത്തേക്കണം നിങ്ങൾക്ക് വേണ്ടന്ന് പറഞ്ഞ് ട്ടം കൊടു കേക്കണം അല്ലാതൊന്നും അപ്പ ഇവിടെ അരിപ്പാട്ട് ആശു നടന്ന് അറിഞ്ഞായിരുന്നു ജെന്നലെ കൂടെ വെന്റിലേറ്ററെ കൂടെ എടുത്ത് കളഞ്ഞു അവർ എന്തവാ ആ കുഞ്ഞൊരു ബംഗാളിയുടെ എങ്ങാണ്ടായിരുന്നു
ഉം ആയിരുന്നുആയിരുന്നു അതും ഒരു അവിടെ മൊത്തം കമ്പിയും ഇതൊക്കെ ആയിരുന്നു അ ജനലിന്റെ അപ്പുറത്ത് ഒരു പിഞ്ചു കുഞ്ഞ് ചോര കുഞ്ഞ് ഇതൊക്കെ എങ്ങനെ തോന്നുന്നെന്ന
ഉം എന്നാ ശരിയെന്നാ
ആ ഓക്കെ ഓക്കെ ശെരി
ഉ ആഹ്
ഓക്കെ